ഹലോ ഹലോ
ഹലോ
ആ ഓക്കെ കേൾക്കുന്നില്ലേ
ഹലോ
ഹലോ
ആ കേൾക്കണില്ലേ
ആ ഉണ്ട് ഇപ്പൊ കേൾക്കുന്നുണ്ട് ഫസ്റ്റ് എന്താ അറിയില്ല കേ കേട്ടില്ല സംസാരം ഞാൻ ഹലോ ഹലോ പറയുന്നുണ്ട്
പക്ഷെ ഞാൻ കേൾക്കണില്ല ആഹ്
ഓക്കെ ഓക്കെ നിങ്ങള് പറയുന്നത് എനിക്കും കേൾക്കുന്നില്ലാര്ന്നു ഇപ്പം ഒക്കെ ആയിണ്ടുണ്ട് നിങ്ങക്ക് ഓക്കെ അല്ലേ
ആ ഇപ്പോ ഓക്കെയാണ്
ഓക്കെ ഓക്കെ എന്തായി ജോലികളൊക്കെ തീർന്നോ
ആ ഒരു വിധോക്കെ തീർന്നു കഴിഞ്ഞു ഞാന് മോനെ ചോറ് കൊടുത്തോണ്ടിരിക്കയായിരുന്നു
ആണോ
ആഹ് ആയ് കയ്ഞ്ഞോടങ്ങി അലെ ചോയ്ക്ക തൊടങ്ങി ഇങ്ങന
കഴിഞ്ഞോ എന്തായി
ഞാൻ കഴിഞ്ഞാണ് കുഴപ്പമില്ല ഇല്ല അതില്ല ഓൻ അവിടെ ഇരിക്കല്ല അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ല
ഓക്കെ എങ്ങനെ ഫുഡ ഒക്കെ എങ്ങനെ നമ്മള് വാരി കൊടുക്കണോ
ആ വാരി കൊടുക്കണം രാവിലത്തെ ചായ കാടി ഇതുണ്ട് നമ്മള് ദോശയൊക്കെ ആണെങ്കിൽ കറിയൊഴിച്ച് ഒയ്ച്ച്കാണ്ട് കുഴച്ച് കൊടുത്താൽ ഓൻ തിന്നു അല്ലാതെ കെയച്ചൊന്നും തിന്നെന്നുല്ല ഉം പിന്നെ ചോറൊന്നും ചേ വാരി കൊടുക്കണം ഉം ചോറ് വാരി കൊടുത്തില്ലെങ്കിൽ ഏ ഓന് കൂട്ടാ മാത്രം ട്ത്ത്ന്ന്ക്ക് ചോറ് തൊടൂല
ആണോ എങ്ങനെ ജനിച്ചപ്പോ തന്നെ അങ്ങനെ ആണോ ല്ല്യ അതല്ലാതെ പോളിയോ അങ്ങനെന്തേലും പ്രശ്നം ആണോ
അതായത് രണ്ട് മാസായന്നാണ് ഞാൻ ഓൻക്ക് പോളിയൊ കൊട്ക്ക്ണത് അന്നാണ് തൊട്ങ്ങീക്ക്ണത് ഉം ആ അന്നേരം കൊഴ്പ്പൊന്നും ണ്ടായ്ന്നീല പിന്നെ അയ്ന്റെ ശേഷം നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിനൊക്കെ കാൺ ച്ച്ന്ന് കാണിക്കാത്ത കേടും നോക്കാത്ത കേടൊന്നും ല്ല പക്ഷേ ഓന്റെ ഫിറ്റ്സിനൊരു മാറ്റും ല്ല ആ ഒരു മാറ്റൂല്ല നമ്മള് തിന്റെ മെയ്ന് ഹോസ്പി റ്റല് തിരുവനന്തപുരം പൊരേ ശ്രീത്ര ഒക്കെ പോയിട്ട്ണ്ട് അതൊന്നും ഓൻക് ക്കൊരു മാറ്റോല്ല്യ ഏ
ഒരു മാറ്റൂല്ലാ
ഇല്ല
സാരല്ല എന്താ ചെയ്യാ അതെ അതെ ആൺകുട്ടിയാണ്ലെ അതെ അതെ തവക്കൽത്തു അലള്ളാ അത്രേ ഒള്ളു.
ഉം ആണായലും പെണ്ണലൊക്കെ മ്മക്ക് ങ്ങനൊരു എടങ്ങേറല്ലേ കാണ് മ്പോ
അതെ അതെ അതെ അങ്ങൻത്തെ എടങ്ങേറ്കളൊന്നും പടച്ചോൻ ആർക്കും കൊട്ക്കാതിരിക്കട്ടേ
ന്നമ്മള് ണ്ടാവുമ്പളല്ലെ പ്പോൽതൊക്കെ ങ്ങനെ നട്ന്ന് പോകൊള്ളു
അതെ അതെ ന്നമ്മടെ കാല ഏ അതെതെ ടെൻഷനാവണ്ട പാട് എന്തെങ്കിലൊക്കെ മാർഗം കാണാതങ്ങനെ തരൂലല്ലോ
ഉം അതന്നെ വിചാരിക്കും പാണ ജനിച്ചപ്പോ ഒരു തീരുമാനള്ള ട്ത്ത്ട്ട്ണ്ടാവല്ലോ
ഏ അതെ അതെ തീർച്ചയായിട്ടും.
എല്ലാരെ കണ്ടമാത് രിത്തന്നെ ഓൻ അവൻക്കൊര് തീര്മാനൊണ്ടാവല്ലോ അതേ പോലെ നട
ഏ അതെതെ തീർച്ചയായിട്ടും ഉണ്ടാകും പടച്ചോൻ ഒന്നും കാണാതൊന്നും തരൂലല്ലോ
ഒർപ്പല്ലേ നമ്മൾക്ക് താങ്ങാൻ പറ്റ്ണതല്ലേ തരൊള്ളു.
ഏ അതെതെ നമുക്ക്ത് താങ്ങാനും ക്ഷമിക്കാനും കഴിയ അ അയ്ന്ള്ളൊരു കഴിവ് പടച്ചോൻ തരട്ടെ അത്രേ ഉള്ളൂ
ഉം അത്രെയൊള്ളു അമ്മക്ക് പിന്നെ നോ ക്കാള്ളൊര് കഴിവൊക്കെ അമ്മക്ക് ഓനാണ്ട് തന്നാമതി അത്രേ വിചാരി
അതെ അതെ അതെ നമ്മക്കാരോഗ്യണ്ടെങ്കി നമ്മക്ക് നോക്കാൻ പറ്റും നമ്ക്ക് ക്കാരോഗ്യം ആഫിയത്തും ദീർഘായുസും തരട്ടേ
ആമീൻ അങ്ങനെവേണ്ടത് അമ്മള് അങ്ങനെ ചിന്തിച്ചിട്ട്ണ്ടെങ്കില് അമ്മക്ക് ടെൻഷനേള്ളൂ പിന്നെ ചെല സമയത് ത്താണ്ടൊയ് വാക്കിയാല് ഫ്രീ ആയിട്ടിരിക്കും ചെയ്യ ന്നാലും ചെലപ്പഴേങ്കിലുക്കേയ്ട്ട് ന്തേങ്കിലൊക്കെന്ന് കാണ് മ്പൊ ടെൻഷ ടെൻഷൻ വന്നാ പിന്നങ്ങനെ മഴ
അതെ നമ്മളെ കൺമുന്നിലിങ്ങനെ നമ്മുടെമക്കളങ്ങനെ കാണുമ്പോ നമ്മുക്ക് പ്രയാസം സാണ് വേധന ആണ്.
ഉം ഉം
പിന്നെ നമ്മളോർത്ത് ടെൻഷൻ ആയിട്ടിര്ന്ന്ട്ട്ണ്ട്ന്ന്ണ്ടെങ്കില് എല്ലാ അവതാളത്തിലാവൂല്ലേ
അതാണ് നമ്മള് ടെൻഷനായിട്ട് അമ്മൾക്ക് താവാന്നല്ലാതെ വേറൊരു
അതെ നമ്മള് ടെൻഷനാവാതിരിക്ക അതെ പഠച്ചോൻ വല്യോനല്ലേ
അത്രേഒള്ളു. എത്രെയോ എന്തക്യോ ഓന് സുഗാക്കി തര്ന് പടച്ചോനെ അയ്‌ന്റെമേലൊന്നൂല്ലല്ലൊപ്പത്. എത്രയോ കുട്ട്യാൾക്ക് മര്ന്ന് കൊടുത്തിട്ട്പ്പ ഞങ്ങള്പോണതീതന്നെ ഒരുപാട് പേർക്ക് മരുന്നൊടുത്തിട്ട് മാറ്റണ്ട് മാറിയതുണ്ട് അങ്ങനെ ഒക്കെണ്ട് പക്ഷെ ഞമ്മള് ഞാ പറയും ഞങ്ങള് ഓന് കാണിക്കാത്തത് എവുടൂല്ല്യ പഷേ ഞങ്ങളൊക്കെ എവുടുന്നും ഓന് മാറ്റം വന്നിട്ടില്ല പറയും.
അതെ എന്താ ചെയ്യാ അങ്ങനായിരിക്കും വിധി.
ആഹ് ചെറുതായിട്ട്
അതെ സ്വന്തം കാര്യങ്ങളൊക്കിങ്ങനെ നിറവേറ്റാൻ കഴിഞ്ഞാല് അത്രേം നല്ലത് അതെ
അതന്നാ സ്വന്തായിട്ട്ക്കിപ്പത് വേണോ അതൊന്നും പറയൂലാ ഇപ്പനിക്ക് അവന് ചോറാവശ്യുണ്ട്. ആദ്യം ഞാൻ വെള്ളത്തിനാവിചാരിച്ച് വെള്ളം കൊടുത്ത് കുടിക്കണില്ല പിന്നോന് പ്ലേറ്റ്മ്മക്കാ ചൂണ്ട്ണത്. അപ്പം ഞാൻ പിന്നെ ചോറ് കൊടുക്കേ
ആഹ് സംസാരിക്കുന്നൊന്നൂല്ലാലേ ശെരി ഇപ്പൊ വ്യക്തല്ലെങ്കി പോലും ചെലോര് ആഹ് അതെ ചെല കുട്ട്യോള് വ്യക്തായിട്ട് പറഞ്ഞീലെങ്കിലും ചോ അല്ലെങ്കില് അത് ഇത് അങ്ങനെ ചെറുതായിട്ടൊക്കെ സംസാരിക്കുവല്ലൊ
അങ്ങനെ ഒന്നും പറയല്ല് ഓന് ശെരിക്ക് വിളിക്കും ഉമ്മാനും ഇപ്പാനും ശെരിക്ക് വിളിക്കും ഒരു മിസ്റ്റേക്കും ഇല്ല അത് മാത്രം പറയോ
തന്നെ ആഹ് രണ്ട് വേർഡ്സ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ അല്ലേ ചില മക്കള് അതെ സംസാരങ്ങള് വ്യക്തമായിട്ട് തിരിഞ്ഞീല്ലെങ്കിലും ഫസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലൊക്കെ നമുക്കൊന്ന് മന സ്സിലാവുന്ന വിധ ത്തിൽ ഉണ്ടാവുമല്ലോ അങ്ങനെ ആകുമ്പോ നമുക്ക് അതെ കാര്യങ്ങള് മനസ്സിലാവാനും നമുക്ക് അതെ
എന്താ വേണ്ടീന്നൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ
ആഹ് അതെ അതെ അതെ ചോറ് വേണം അല്ലെങ്കില് വെള്ളം വേണം ചായ വേണം അങ്ങനെയൊക്കെ കൊസ് ലെറ്ററൊക്കെ മനസ്സിലായാലും നമുക്ക് കുറെ മനസ്സിലാവുമല്ലോ ചോറ് എന്നുള്ള ച്ചോ അല്ലെങ്കിൽ റേ അങ്ങനെ എന്തെങ്കിലുംക്കെ മനസ്സിലാവാണെങ്കിലോ അതെ
വിശന്നിട്ടുണ്ടെങ്കി ഓന് അടുക്കളേക്ക് വന്നങ്ങാണ്ട് ചെമ്പട്ടൊക്കെ പൊന്ത കിട്ടും എല്ലോടുത്തും കിട്ടണ എത്തി തയ്ക്കും മറ്റോരും കിട്ടിതക്കെ മൂടി തുറക്കല് തുടങ്ങും മൂടി വെച്ചാൽ എടുത്ത് വെച്ചാലും വീണ്ടും വീണ്ടും തുറക്കും അപ്പൊ അങ്ങനെ മനസ്സിലാവും അവന് വിശന്നിട്ടാണ് ആഹ് എന്നാലും നമ്മുക്കൊരു വേറൊരു ഏഹ് ആഹ് നടക്കും നടന്ന സ്ഥലത്തൊക്കെ നടക്കുന്ന കുഴപ്പൊന്നില്ല പക്ഷെ കേറ്റം ഇറക്കവും അങ്ങനെയുള്ള ബുദ്ധി ആഹ് അങ്ങനത്തോന്നും കഴിയൂല
അപ്പൊ വീടിനകത്ത് നടക്കുന്നതിന് പ്രയാസം ഒന്നും ഉണ്ടാവൂല്ല
ഇല്ല ഇല്ല വീടിനകത്ത് നടക്കും കൊഴപ്പില്ല പിന്നെ വാതില് എപ്പോഴും ഞാന് ഫ്രണ്ടിൽ അടച്ചിടലാണോ അവന് ലക്ഷ്യമില്ലാതെ കേറി അങ്ങോട്ടുവൊക്കെ പോകും നമ്മള് കാണൂലല്ലോ
അതെ അതെ
അ അങ്ങനെ രണ്ട് മൂന്ന് വട്ടം പോയിട്ടുണ്ട്
ഓ അതാണ് പേ പേടിയില്ലേ
ആഹ് അവക്കെങ്ങനൊക്കെ തോട്ട് കേറി എന്തെങ്കിലും വണ്ടിയൊക്കെ തട്ടി അതും കൂടെ നമ്മള് കാണേണ്ടി വരും
ഏയ് അതെ അതെ അള്ളാ പടച്ചോൻ കാക്കട അങ്ങനെ അവസ്ഥൊന്നും ഇനി തരാതിരിക്കട്ടെ കാരണം അല്ലെ തന്നെ നമുക്ക് അത്രയും പ്രയാസാണ്
ആഹ് ഒരു അസുഖം വന്നന്നാല് ച അപ്പൊ മാറി കിട്ടൂല അപ്പത്തേക്ക് ഇടങ്ങാറ് വരും ആഹ് ആ ഒരു സമയത്ത് ഇതും കൂടെ എന്തെങ്കിലുംക്കെ വേറെങ്കിലും കെട്ടിട്ടുണ്ടെങ്കിലേ അതും
ആഹ് അതെ അതെ പടച്ചോൻ കാക്കട്ടെ ഒന്നുംല്ലാതിരിക്കട്ടെ
ഉം നമ്മള ഈ ഞങ്ങളെ വീടിന്റെ ഫ്രണ്ട് ഡോറ് എപ്പളും അടച്ച് കൊണ്ടയ്ക്കാരം ഓൻണ്ടെങ്കി അടച്ചിട്ടേക്കാരം
ആഹ് അല്ലെങ്കിൽ പേടിയാണ് നമ്മള് കാണാതെ ഇറങ്ങി പോവ കാരണം ആഹ് പറയാൻ പ റ്റുന്നതാണെങ്കിലും നമുക്ക് പ്രശ്നല്ല പറഞ്ഞു പോകവാണെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കെങ്കിലും ചെയ്യാം ഇത് അങ്ങനെന്നും ഇല്ലാതാവുമ്പോഴേ നമ്മള് ശ്രദ്ധിച്ചാല് അതെ സൂക്ഷിച്ചാൽ ദുഖിക്കണ്ടാറിഞ്ഞില്ലേ നമ്മളന്നെ സൂക്ഷിക്ക അതേ അല്ലേ ഞാൻ പോ പോവാണ്ന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കങ്കിലും ചെയ്യാം
ഉം പിന്നെ പോയാലും തിരിച്ച് വരണംന്നുള്ള ഒര് അറിവുണ്ടെങ്കിലും കൊഴപ്പല്ല
അതെ അതെ അതെ അതെ ഇതിപ്പോ നമ്മൾ തന്നെ ന നമ്മളെ സൂക്ഷിച്ച് നമ്മൾ തന്നെ കൊണ്ട് നടക്കണ്ടേ പടച്ചോൻ കാക്കട്ടെ ആർ ക്കും അങ്ങനെന്നും ഇല്ലാതിരിക്കട്ടെ നമുക്ക് വന്ന അനുഭവം മറ്റൊരാൾക്കും ഇല്ലാതിരിക്കട്ടെ എന്ന ദു ആ ചെയ്യാം നമുക്ക് അതോടൊപ്പം ഇതെല്ലാം ആഷിക്കാക്കി തരണേന്നും ദുആ ചെയ്യാം അല്ലാതപ്പോ എന്താ ചെയ്യാം അതെ നമ്മളളെ- കൊണ്ട് പറ്റുള്ളൂ അതെ പടച്ചോനോട് പറയാ എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കും
ഉം അത്രയേ ഉള്ളൂ പടച്ചവനോട് പറയണുണ്ട് പിന്നെ അവനെ നോക്കാത്ത ചികിത്സിപ്പിക്കാത്ത ഒരു കേടുവില്ല അങ്ങനെ നമ്മക്കൊരു ടെൻഷൻ വേണ്ട ട്ടൊ നോക്കാനില്ല കൊണ്ട് നടക്കണില്ല ഒരു ഇതില്ല അതില്ല ആ
നമമക്ക് അതി നോക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെങ്കിലോ നമുക്ക് സങ്കടപ്പെടാലൊ ഇതങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ
ഇതൊന്നുല്ല അലഹദില്ല എന്ന് വെച്ചിട്ട് അവനെ കൊണ്ട് നടക്കാൻ കഴിയാത്തൊരു കേടൊന്നും ബുദ്ധിമുട്ടും വന്നിട്ടില്ല വരാതിരിക്കട്ടെ
അതെ അതെ
ഉം ചികിത്സന്റെ കാര്യത്തിലാണ് ഓരോ ടെസ്റ്റിനൊക്കെ ചെലപ്പോ അധികം ഈ ജെയ് ഓകെ എടുക്കുമ്പോള് ഒരുപാട് പേരും മാസം മാസം പറഞ്ഞ പോലെ ഈജിയൊക്കെ എടുക്കുമ്പോളേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇപ്പോ പിന്നെ അയിനിന്നൊരു ഉം വേണ്ട മ്മക്ക് നമ്മളിപ്പോ ആ ഏ നയിച്ചു തിന്നണ ആൾക്കാര് എന്നന്ന് ഡയലി ഇപ്പ പോണ ആൾക്കാരല്ലേ കൂലിപ്പണിന്റെ ആൾക്കാരാണല്ല ഇപ്പൊ വാടക വീട്ടിലെ ചിലവ് മറ്റുള്ള മക്കളെ പഠിപ്പ്
ഏയ് അതെ അതെ മക്കളെ പഠിപ്പിക്കണമെങ്കിലും തന്നെ
ഉം എല്ലാം വേണ്ടേ നാലു ആൾക്കാര്‌തും വേണ്ട നോക്ക വീട്ടിൽ
ഏ അതെ മക്കളെ പഠിപ്പിക്കണമെങ്കിലും നല്ല ക്യാഷ് വേണം
പിന്നെന്താ പൈസ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചെലവേ ഉള്ളു വരവൊന്നും ഉണ്ടാവൂല
ആഹ അതെ അതെ എന്താ ചെയ്യാ അസുഖം വന്നു കഴിഞ്ഞാലേ ഒരു ചെറിയൊരു പനി വന്നാ തന്നെ ഉള്ളര അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം കാരണം എന്താ വെച്ചാൽ അഞ്ഞൂറ് രൂപയിട്ട് പോയി കഴിഞ്ഞാല് ബാലൻസ് ഒരു രൂപ എടുക്കാനില്ലാത്ത അവസ്ഥയാണ്
ഇല്ലേ ഒന്നൂല്ല ഇവടെ
ആഹ് ഒരു ലോക്കൽ എം ബി ബി എസിനെ കാണിക്ണേ തന്നെ ഡോക്ടർ ഫീസ് തന്നെണ്ട് നൂറ്റൻപത് നൂ റ്റി എഴുപത് അല്ലെങ്കി ഇരുന്നൂറ് പിന്നെ പിന്നെ വല്യ വല്യ അസു ഖങ്ങളും കാര്യങ്ങളും ആയി കഴിഞ്ഞാ പിന്നെ അയിന്റെ അവസ്ഥ പറയാനില്ലല്ലോ.
അ ഡോക്റ്റെ ഫീസ് ഫീസന്നെണ്ട് അഞ്ഞൂറ്.
അതാണ് പറയുന്നതെ
ആഹ്. ഡോക്റ്റെ ഫീസ് അഞ്ഞൂറ് പിന്നെ മരുന്നിന് എന്താ പറയാ ഒരു മാസത്തെ മരുന്നിന് ചെൽപ്പം രണ്ടര ചെൽപ്പം മൂന്ന് മൂവായിരം അങ്ങനൊക്കെ വരും.
ഏഹ് അതെ അതെ. നമുക്കറിയാ കാരണം എന്താ ഒരു ആഹ് ചെറിയൊരു അസുഖങ്ങൾ ഒരു പനി അത് വന്നാലുള്ള ഒരു അവസ് സ്ഥന്നെ നമുക്ക് അറിയാലോ ഹോസ്പിറ്റൽ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറോ ആയിരം കൊണ്ട് പോയാല് ബാലൻ സില്ലാത്തൊരവസ്ഥേണ്.
പിന്നെന്താ ഇതിപ്പോ ഏഹ് ഞമ്മള്ക്ക് പണി ണ്ടായാലും ഇല്ലെങ്കിലു നമ്മൾ ത് ഒപ്പിച്ചണ്ട മരുന്ന് കൊടുക്കായി
ഏഹ് അതെ അതെ ഇല്ല ഇല്ല അതന്നെ പടച്ചോൻ അയ്നുള്ള ഒരു മാർഗും വഴിം കാണിച്ചെരുട്ടൊ.
ആഹ് അള്ളാക്കിച്ചെര്റ്റെ.
അതെ അത്രേ ദുആ ചെയ്യാൻ പറ്റുള്ളു നമുക്ക് ഏഹ് അതെ. ഏറ്റവും വല്യ മരുന്ന് പ്രാ ദുആ തന്നേണ് പ്രാർത്ഥനന്നേണ്.
പ്രാർത്ഥനീല് വേറെ ഒരു മരുന്ന് വേറെല്യ.
ഏയ് ഇല്ല ഇല്ല അല്ല അതെ പടച്ചോൻ സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്
ഉം പിന്നെ ഭക്ഷണം കഴിച്ചയിഞ്ഞോ? ആഹ് കഴിച്ച്. ഒരു മണ്യായില്ലേ ആഹ് ആഹ് ആണ് ല്ലേ ആഹ്. ആഹ് ഓന്റതൊക്കെ കഴിഞ്ഞു ഓന്പ്പ കഴി ഞാൻ കഴിച്ചിട്ടില്ല ഞാന് പത്തുമണിയൊക്കെ ആവും ചായ കുടിക്കാൻ തന്നെ അപ്പപിന്നെ
തന്നെ ലേറ്റ് ആയിട്ടണോ ചായ കുടിക്കാ, ഞങ്ങള് ചായ നേരത്തെ കുടിക്കും. എ ട്ട്മണി എട്ടര ഒക്കാവുമ്പോക്ക് കുടിക്കും.
ആന് ഞാന് റെഡിയാക്കും പിന്നേ മക്കളൊക്കെ കൂടെ പോണ തെരിക്കിലും എല്ലാം കൂടാവുമ്പം മൻ സനിര്ന്ന് ഫ്രീ ആയിട്ടൊന്ന് കുടിക്കാൻ അപ്പൊ കയ്യൂല. ആഹ് അപ്പൊ ഞാനൊക്കെള്ള ചായങ്ങനെ കുടിക്ക്യും. ആഹ് അങ്ങനെ അങ്ങനെ നേരംവെഗ്ണേ. അല്ലാത്ത കൊഴപ്പാന്നുല്ല. ഇത് രണ്ടാൾക്കാരാദ്യം പോണം. പിന്നെ മോളെ പിന്നെ പറഞ്ഞയ്ക്കണ. ഈ മോനെ പർഞ്ഞയ്ക്കണന്ന് ഓൻ ആഹ് മോളങ്ങനവാടി പോവ്ണ്ട്. മോന് സ്പെഷ്യൽ ഓൾക്പ്പോ മൂന്നേ കാലായി.
തന്നെ
ഇപ്രാശ്യം പോകൊട്ങ്ങിയതാണ്.
ഔഹ് അടുത്ത വർഷം ഇനി സ്കൂള് ചേർക്കാറായി.
എൽ കെ
ആഹ് അതന്നെ പറഞ്ഞതേ അടുത്ത വർഷം സ്കൂള് ചേർ ക്കാറായി പറ്യാ.
ആഹ് അത്താശ്യ സ്കൂൾല് അതൂണ്ടാവും. ഏഹ്.
എല്ലാം കൂടെ തെര തെരക്കാവുംല്ലെ?
തിരക്കൈകാരം അപ്പൊ ആ സമയത്ത് നമ്മുക്ക് എൻജോയ് ചെയ്തൊന്ന് ചായ കുടിക്കാൻ കഴിയൂല അപ്പൊ കു ക്കണ്ടച്ച വെള്ളം കുടിച്ചി അംഗൻവാടി ഇതാ മൂത്തച്ഛൻ്ന്റെ വീടിന്റെ അടുത്താണ്. പിന്നെ ഒ അഞ്ച് മിനിറ്റ് ആ ആയിക്കോട്ടെ
ആ ഓക്കേ എന്ന
ഓക്കെ